ഹലോ
ആ ഹലോ കേക്ക്ണില്ലേ
ആ എവിടെള്ളെ എന്താ പരിപാടി
എന്താ വെറുതെ ങ്ങനെ ഇരിക്ക കടെലെന്നേണ് കൊഴപ്പല്ല അങ്ങനെ പോണ് ണ്ട് ന്താ ത്താനം
എവടെ എന്താ ഞാനിതെങ്ങനെ പാടത്ത്ങ്ങനെ ഇരുന്നോണ്ട്ക്കാണ് പാടത്ത്ങ്ങനെ ഇരിക്കാണ് പറിയ ഞാനിപ്പൊ കർണാടകേല് ള്ളത് ഇവിടെ ങ്ങനെ ഒരു പാടത്ത് ഇങ്ങനെ ഇര്ന്നോണ്ട്ക്കാ പ്രകൃതിയൊക്കെ നോക്കി ഞാനും ന്റെ കൂട്ടാരൊക്കെ ണ്ട് ഇല്ലല്ല ഞാനിവിടെ ഒരു കലാലയത്തി അദ്ധ്യാപകനായി വർക്കെയ്യാണ്
ആ ആ ഓക്കെ
അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഞങ്ങ ഇങ്ങനെ പാടത്ത്ക്കെറങ്യേതാ ആ ക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചു ഞാനിങ്ങനെ പാടത്ത്ക്ക് ഞമ്മള് ആ അതെ അതെ ഈ പ്രകൃതി ന്നുള്ളത് പ്രകൃതി നമ്മള് നോക്കുമ്പോ നമ്മളെ ഈ ആ കർണ്ണാടകയിലുള്ള പ്രകൃതിതിനേക്കാൾ എത്രോ മെച്ചൊക്കേണ് ഞമ്മളെ കേരളത്തില്ള്ളത് ത് പക്ഷെ അതൊന്നും ഞമ്മളെ ജനങ്ങൾക്ക് സംരക്ഷിക്കാൻ കയ്യിള്ള ജനങ്ങളൾ ഇതിങ്ങനെ വെറുതെ നശിപ്പിച്ച് അല്ലെങ്കിൽ മരങ്ങളൊക്കെ മുറിച്ച് മുറിച്ച് കൂടുതൽ മണ്ണടിച്ചിലും കുന്നടിച്ചിലുംൊക്കെ ഉണ്ടാക്കി അല്ലാതപ്പോ ജനങ്ങൾക്ക് ജനങ്ങൾ കൊണ്ട് ഈ പ്രകൃതിക്ക ഒരുരുപകാരമല്ല നമ്മള് ഈ ക കർണാടകക്ക് നോക്കുമ്പോ ഇവിടെയള്ള പാടങ്ങളൊക്കെര്ല്ല നല്ല രീതിയിൽ കൊണ്ട നടക്കുന്നുണ്ട് നെല് കൃഷിയായിട്ടും ചോള കൃഷിയായിട്ടുംൊക്കെ അവര് കൃത്യമായിട്ട് പരിചരിക്കുന്നത് കൊണ്ടാണ് ഇവര് പാഠങ്ങൾ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു പച്ചപ്പ് ഇതുപോലെ തുടർന്നു പോണത് നമുക്കറിയാം നമ്മള ഈ കർണാടകയില കർണാടക സംസ്ഥാനത്തിലേക്ക് നമ്മുടെ കേരളത്തിൽ വരുന്ന വയ്യന നമുക്കറിയാം ഓരോ നല്ല മസരക്കടു വൈ ഊട്ടി അല്ലാെ അതുപോലെ നമ്മൾ കേൾക്കുന്ന ഓരോ തരത്തിലുള്ള കാടുകളാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് അപ്പൊ അത്രത്തോളം ഒരു പ്രകൃതി രമണീയമായ നാടാണ് നമ്മുടെ ഈ കർണാടക ഉത് അതും നമ്മുടെ കേരളത്തിലെ പ്രകൃതിയും താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിന്റെ പ്രകൃതി തിയെ വളരെ രീതിൽ വളരെ നല്ല രീതിയിൽ പ്രകൃതി കൊണ്ട് സമ്പന്നമായ ഒരു നാടായിരുന്നു കേരളം പക്ഷെ അതിപ്പോ നമ്മളല്ലെ ജനങ്ങൾ തന്നെ അതിനെ ഇല്ലാതാക്കുന്നൊര അവസ്ഥയിലേക്ക് ഇപ്പോ പോയിക്കൊണ്ടിരിക്കണന്നൊരു സംശയണ്ട് എനിക്ക്
അതെ അതെ അതന്നെയാണ് ഇപ്പോ ഞമ്മള എന്താണെങ്കിലും ഒരു പ്രകൃതിപരമായിട്ട് എന്തെങ്കിലും സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ജനങ്ങളെ എങ്ങനെങ്കിലുംൊക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് പ്രകൃതി അറിയേണ്ടത് അത് പ്രകൃതിനെ മനസ്സിലാക്കാൻ പറ്റണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു പിന്നെ പിന്നെ നമുക്ക് മനസ്സിന് കുളിർന്ന അത്രത്തോളം വലിയൊരു സംഭവം വേറല്ല പ്രകൃതിയൊക്കെ നോക്കി തന്നെ നമുക്ക് കണ്ണിന് കുളിർമയ ഇണ്ടാവും അത്രയ്ക്കും വലിയ ഒരു ഇതാണ് പക്ഷെ ജനങ്ങളൊന്നും മനസ്സിലാക്കാതെ എങ്ങനൊക്കെ പ്രകൃതിെ നശിപ്പിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ നശിപ്പിച്ചും ണ്ടിറിക്കാണ്
അത് മരങ്ങള്ൾ മുറിച്ചിട്ടാണെങ്കിലും പിന്നെ വേസ്റ്റ് തള്ളിട്ടാണെങ്കിലും അങ്ങനെ എങ്ങനെയൊക്കെ നശിപ്പിക്കാൻ പറ്റുവോ അല്ലെങ്ക ഒരു എങ്ങനെയൊക്കെ അതിനെ ഇല്ലാതാക്കാൻ പറ്റോ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ ഏതൊരു ഇതിലാണ് ആണെങ്കിലും
അ നിങ്ങള്ൾ പറഞ്ഞപ്പോൾാണ് ഞാൻ ഓർക്കണത് നമുക്കറിയാം ഇപ്പോ കേരളത്തി ത്തിലെ ജനങ്ങൾ എന്നുള്ളത് ഇത്പോലുള്ള പ്രവർത്തികൾ തുടർന്നാൽ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ദൂഷിച്ച പ്രവർത്തികൾ ചെയ്ത് തുറന്നാല് ഇപ്പൊ നമ്മള ഈ ജനങ്ങളെ മരം മുറിക്കുന്നത് അല്ലെങ്കിൽ പ്രകൃതി നശിപ്പിക്കുന്നതൊക്കെ ഇവരുടെ ഈ ഇപ്പ നിലവില ഒരു സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി മാ ത്രാണ് അല്ലാതെ ഇവരിപ്പോ ഇവരുടെ ഭാവി അല്ലെങ്കിൽ ഇവരുടെ മക്ക മക്കളെ കുറിച്ച് ഇരുടെ പേരമക്കളെ കുറിച്ചൊക്കെ ചിന്തിക്ക ഒന്ന ആലോചിക്കാണുെങ്കിൽ ഇവർ ഇതുപോലെയുള്ള പ്രവർത്തനം ചെയ്യാൻ തന്നെ അവർക്ക് തോന്നൂില്ലുള്ളതാണ് അപ്പൊ അവരിപ്പ നിലവിൽ അവർക്കുള്ള സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി മാത്രം ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നു നമ്മുടെ നല്ല വായു ശ്വസിക്കാാന നമ്മുടെ അവസരങ്ങൾ അവർ കുറക്കുന്നു അതിനൊക്കെ അവർ വെട്ടിിക്ക കുറക്കുന്നതാണ് നമ്മള പ്രൃതിയ കുറിച്ച് പറയാം നമുക്ക രണ്ടായിരം ആയിരത്തി പതിനെട്ടു ശേഷമാണ് നമ്മളിപ്പോ മഴക്കാലങ്ങളൊക്കെ പേടിക്കാൻ തുടങ്ങിയത് അതിനന് മുമ്പ് നമ്മുടെ പ്രകൃതികളൊക്കെ നമ്മൾ നന്നായി കാത്തു സൂക്ഷിച്ചിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ശേഷം രണ്ടതിനേഴ് ആ കാലങ്ങളിലൊക്കെയ നമ്മള് കൂടുതലായിട്ട് മരങ്ങൾ മുറിക്കാന്ൻ പാടങ്ങൾ മണ്ണിട്ട് നികത്താാന് കൂടുതൽ കെട്ടിടങ്ങൾക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനൊക്കെ തുടങ്ങിയത് നമക്ക രണ്ടായിത്തി പതിനെട്ടിൽ നമ്മൾ പ്രളയം വന്നു പ്ര പ്രളയം വരാനുള്ള കാരണങ്ങൾ എന്താ നമ്മുടെ പുഴകളിലൊക്കെ കൂടുതൽ മാലിന്യങ്ങള്ൾ വന്നടഞ്ഞു പു പുയിയില ഒയിക്ക് കുറഞ്ഞു അതുപോലെയുള്ള അവിടെയുള്ള വെള്ളങ്ങളൊക്കെ നമ്മുടെ നാടുകളിലേക്ക് കയറി ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാരണംഈ മഴക്കാലത്ത് അല്ലെങ്കിൽ ഈ പ്രകൃതി ഇതീൽ ഏ സംബന്ധമായ ജൂൺ ജൂലൈ മാസങ്ങളില് മണ്ണിടിച്ചില് കുന്നടിച്ചിലും കൂടാനുള്ള കാരണം എന്താ നമ്മുടെ കുന്നുകളിലും മലകളിലുമുള്ള മരങ്ങളെ നല്ല വേരുറപ്പുള്ള അടിവേരുള്ള മരങ്ങളൊക്കെ മുറിച്ചു നീക്കി മണ്ണൊലിപ്പ് തടയാനുള്ള മരങ്ങളാണ് അല്ലെങ്കില് വേരുകളാണ് അവിടെ ഇള്ളത് അതൊക്കെ നമ്മള് മുറിച്ച് നീക്കിയത് കൊൺ കൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി പതിനെട്ട് ശേഷം അല്ലെങ്കി രണ്ടായിരത്തി പതിനെട്ടിലൊക്കെ നമ്മള് ക ഈ പ്രളയം അല്ലെങ്കില് കുന്നൊരിച്ചിലൊക്കെ വരാൻ കാരണം അപ്പൊ ഇതൊന്നും ജനങ്ങള് മനസ്സിലാക്കുന്നില്ല എന്ത്യാ എന്താണ് ഇതിന്റെ ഭവിഷ്യത്ത് ഇവരിങ്ങനെ മരങ്ങള് മുറിച്ചാലേ അല്ലെങ്കിൽ ഈ പ്രകൃതിയിലേക്ക് കൊണ്ട് അവരുടെ അവശേഷങ്ങള് കൊണ്ടുവന്നിട്ടാലും ഇവർക്കുണ്ടാവുന്ന ഇതിലുണ്ടാവുന്ന അനന്തര ഫലം എന്താണ് ഭവിഷ്യത്ത് എന്തണെന്ന് അവര് ചി ക്കുന്നില്ല അവര് അവരുടെ സാമ്പത്തിക നേ ട്ടങ്ങൾക്ക് വേണ്ടി മാത്രം ഈ മരങ്ങൾ കൊണ്ടുള്ള ഫർണിച്ചറുകൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഏ ഇരിപ്പിടങ്ങള് അല്ലാന്നൊണ്ടെങ്കിൽ അവരുടെ സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം അവര് ഈ മരങ്ങൾ മുറിക്കുവാണ് എന്നാൽ അ വര് ജസ്റ്റ് എന്നാലും ഒന്ന് അവരെ ചേ മക്കളെ കുറിച്ച് അല്ലെങ്കില് അവരുടെ ഭാവി തലമുറയെ കുറിച്ചൊന്ന് ചിന്തിക്കയാണെന്നുണ്ടെങ്കില് നല്ല വായു ശ്വസിക്കാൻ വേണ്ടിയിട്ടുള്ളതെന്ന് ചിന്തിക്കുകാണെന്നുണ്ടങ്കില് ഇത് ഇതുപോലുള്ള പ്രവർത്തനങ്ങളും ചെയ്യില്ല ഇനി ഇതുപോലെയുള്ള വലിയ വലിയ മരങ്ങളും മുറിക്കുകാണെങ്കിലും പ്രശ്നല്ല അതിന പ്പുറത്ത് അവര് രണ്ട് തൈകൾ നടുകാണെന്നുണ്ടെങ്കില് പ്രശനമില്ല അവരീ മരങ്ങള് മുറിച്ചു അവരുടെ സാമ്പത്തിക നേ ട്ടങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നു അവരപ്പുറത്ത് വേറൊരു രണ്ട് തൈകൾ ന ടുന്നത് അല്ലെങ്കില് വേറെ വൃക്ഷങ്ങൾ നടുന്നൊരു സംവിധാനമോ അതിനൊരു പ്രക്രിയ അവർ ചെയ്യുന്നില്ല അപ്പോ നമ്മക്കറിയാം ജൂൺ അഞ്ച് പരി ലോക പരിസ്ഥിതി ദിനം കഴിഞ്ഞന്നൊള്ളാണ് ‌പക്ഷെ എത്രത്തോളമാണ് ജനങ്ങൾ അതിനെ ഏ റ്റെടുത്ത് നടത്തിയത് നമ്മുടെ കലാലയങ്ങളിലെ വിദ്യാർത്ഥികള് ഓരോരുത്തരും അവരുടെ വീ ട്കള്ല് ചെറിയാെരു തൈ നട്ട്ട്ട് അതിന്റെ ഫോട്ടൊ നമ്മ്ടെ ഏഹ് കാ ക്ലാസ്സ്‌ ഗ്രൂപ്പിലൊക്കെ വന്ന് ന്നൂന്നല്ലാതെ നമ്മടെ ജനങ്ങൾ അല്ലെങ്കി നമ്മടെ യുവാക്കൾ അല്ലെങ്കി നമ്മടെ മുതിർന്ന നമ്മടെ രക്ഷിതാക്കളെത്രത്തോളം ഇതിനേറ്റെട് ത്ത് നടത്തി നമ്മടെ ഗവർമെന്റ് നമ്മടെ സർക്കാറ് ഇതിനേറ്റ് ല്ലെ എത്രത്തോളം ഏറ്റത് നടത്തി ഇല്ല കാരണം ഇ ക്കുന്നുപ്പം പ്രതി പ്രകൃതിയില് ശ്രദ്ധ കേന്ദ്രീക്കാൻള്ള സമയമില്ല അവര് അവരുടെ സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രങ്ങനെ ഓടിക്കൊണ്ടി രിക്കാണ് അപ്പ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇത് പോലെയുള്ള പ്രകൃതി വ് സ ഇത് ഏഹ് സംരക്ഷിക്കാൻ വേണ്ടീട്ട്ള്ള നമ്മ്ടെ ഭൂപ്രകൃതി അത് അതിന്റെക്കെ ഉടമസ്ഥരായ്ട്ട്ള്ള ഏഹ് ആള്കളീ തിന് നന്നായ് തുനിഞ്ഞെറങ്ങിയാലാ അല്ലെങ്കി ഇത്പോലെയുള്ള മരം മുറിക്കുന്ന കുന്ന്ടിച്ച് നെകത്ത്ന്ന ആൾക്കാർക്കെര്തിരെ കൃത്യമായ ഏഹ് ശിക്ഷാ നടപടികള് സ്വീകരിച്ചാല് മാത്രമെ നമുക്ക്ത് തടയാൻ കയ്യൊള്ളൂ നമ്മൾക്ക് നമ്മടെ കേരളത്തിന് ന ല്ലൊരു ഭാവി നമ്മക്ക് കണ്ടെത്താൻ കഴിയൊള്ളൂ പിന്നേ ഈ പ്രകൃതി അല്ലെങ്കില് നമ്മ കടേ പോയ് എന്ത്കൊണ്ടാണ് പ മ ന നാ കുട്ടികള് നല്ല വായ് ശ വായ് ശ്വസിക്കാൻ കഴിയാത്തത് പച്ചപ്പില്ലാ അത് തന്നെ പ ച്ചപ്പ് നശിച്ചു പോയി എല്ലാ ഇടങ്ങളും കൃത്യമായ കെട്ടിടങ്ങളും നഗരങ്ങളൊക്കെ ഉയർന്നു വന്നതോട് കൂടി പൊടി ടി പടലങ്ങള് വായു മൽനിനികള് മൽനീകരണം ജല മൽനീകരണം എല്ലാം ഇപ്പ് എല്ലാം ഇതിലേക്ക് മാറിക്കയ്നു കാര്ണം നല്ല വായു വെര്ന്നില്ല മരങ്ങള് മുർച്ച് കയ്ഞ്ഞിലേ പയങ്ങള് കാ നല്ല പയങ്ങള് കിട്ട് ന്നില്ല നല്ല പച്ചക്കറികള് കിട്ട്ന്നില്ല എല്ലാം വിശം ചീറ്റി മറ്റു സംസ്ഥാനങ്ങള്ൽ വെര്ന്ന പഴവും പ ച്ചക്കറികളുമാണ് നമ്മളാെക്കെ നെലവില് കയ്ച്ചോണ്ടിരിക്ക്ന്നത് അപ്പൊ അതിലൂടെ ഒന്നും നമ്മുടെ കുട്ടികള് അല്ലെങ്കി നമ്മടെ യുവാക്കൾടെ നമ്മടെ കേരളത്തില് മലയാളികളുടെ നല്ല ആരോഗ്യത്തെ നമുക്ക് നിലനിർത്താനോ സംരക്ഷിക്കാനോ കഴിയില്ലാ അത് നമ്മള് തന്നെ മുന്നിട്ടെറങ്ങി നമ്മടെ ഓരോ കൂട്ടായ്മകളും മുന്നി ട്ടെറങ്ങി ഞമ്മള് ഇത്പോലെള്ള ഗ്രാമസഭ പോലൊത്തെ പദ്ധതികൾ തീര്മാനിക്ക്ന്ന അവരുടെ പദ്ധതികളെല്ലാം ഇത്പോലെള്ള പ്രകൃതിയെ സംരക്ഷിക്ക അല്ലാന്ന്ങ്കില് മരങ്ങള് വെട്ടിമുറി ക്കാതിരിക്ക ഇത്പോല്ള്ള പദ്ധതികൾ കൊണ്ടുവന്നാൽ മാത്രമാണ് നമുക്ക് കേരളത്തെ സംരക്ഷിക്കാൻ കഴിയാ
അതെ അതെ ഉം ശെര്യാ
തിന്റൊര് ഭൂപ്രകൃതി നോക്കുമ്പ അറിയാമ്ക്ക് ചെല ഭാഗങ്ങള് കുന്ന്കള് അല്ലാന്ന് ചെല ഭാഗ ഭാഗങ്ങള് ജെലനിരപ്പ്ള്ളത് ചെല ഭാഗങ്ങള് ഇതെന്നും ഇല്ലാത്ത ഒര് ഒയ്ഞ്ഞ് കെട ക്ക്ന്ന പ്രദേശങ്ങൾ അതൊക്കെയാണ്, ഇതെല്ല് ഇതുകൊണ്ടെല്ലാം സമ്പുഷ് ഏര് സംബ്രുധമായ ഒരു സമൃദ്ധമായ ഒരു നാട അല്ലെങ്കില് ഒരു ഭൂപ്രകതിയാണ് കേരളത്തിനിള്ളത്, പക്ഷെ ഇതിനെ അത് എങ്ങനെയാണ് നല്ല രീതിയില് മുന്നോട്ട് കൊണ്ടുവായ് ഇതിനെങ്ങനെ നല്ല രീതി സംരക്ഷിക്കാന്നുള്ളതൊന്നും നമ്മുടെ ജനങ്ങളോ അല്ലെങ്കില് നമ്മടെ അധത്രികൃതരോ ശ്ര ഏഹ് ശ്രദ്ധിക്കുന്നില്ലാ. പക്ഷെ ഇന്നാലും നമ്മക്ക് പറയാള്ളത് പുതിയേ ഏഹ് സർ ക്കാറ് വന്നു, അവരുടെ പുതിയ ബജറ്റ് വന്നു, അതിലെല്ലാം നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള ഇതുപോലെയുള്ള ഏഹ് കുന്നുകള് മല മുകളിൽള്ള പ്രദേശങ്ങൾക്കിള്ള പ്രത്യേകമായ ആനുകൂല്യങ്ങളൊക്കെ നമുക്ക് കാണാ കഴിയും, അതൊക്കെ നമുക്ക് വ ന്നരോരു ആശ്വാസം നൽകുന്നൊരു പദ്ധതികളാണ് അപി ഇതൊക്കെ നെലവില് വന്നാലാണ്, അതുപോലെ തന്നെ നമ്മുടെ ചെറിയ കുട്ടികൾക്കൊക്കെ ഇത് കൊണ്ടുള്ള ഉപകാരങ്ങൾ എന്താണ്, ഇതിന്റൊരു ഇതിനൊരു തൊര കുട്ടികളിലേക്ക് ഇണ്ടാക്കി കൊടുക്കണം, ഇതുപോലെയുള്ള പ്രകൃതിയെ സംരക്ഷിക്കാനും ഇതുപോലെയുള്ള പച്ചപ്പ് നട്ട് വളർത്താനിള്ള ഒരു തൊര കുട്ടികളിലേക്ക് ഇണ്ടാക്കി കൊടുത്താൽ മാത് മാത്രമാണ് നമുക്ക് നമ്മടെ നല്ല കേരളത്തി അല്ലെങ്കി നല്ലൊരു വായു നമക്ക് ശ്വസിക്കാൻ കഴിയാന്നിള്ളതാണ്. ഏഹ് പറയാ നമുക്ക് കൂടുതൽ രോഗങ്ങൾ വ വെരാണ് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും പ്രായം ചെന്നവർക്കായാലും രോഗങ്ങള് വെരാണ്. കാരണം അവരൊക്കെ ഇപ്പൊ കഴിക്കുന്നത് ഇതുപോലെയുള്ള പ്രകൃതി തരുന്ന ഭക്ഷണങ്ങളല്ല സാധാരണ കോയി അല്ലാന്നുണ്ടെങ്കില് ഭക്ഷണശാലകള് പോയിട്ട്ള്ള അൽഫാമ് മന്തി പോല മയോണീസ് പോലോത്തെ ഒരു ഹാനികരമായ ഭ ഭക്ഷണങ്ങളാണ് അവര് കഴിക്കുന്നത് പണ്ട് കാലങ്ങളിൽ വെറും പച്ചക്കറി അല്ലാന്നുണ്ടെങ്കി നമ്മള് സ്വയം നട്ടു വളർത്തിയിരുന്ന പച്ചക്കറി നമ്മടെ വീട്ട് വളപ്പില് പച്ചക്കറികൾ വളർത്തിയിരുന്നു അതൊക്കെയയിരുന്നു നമ്മൾ കഴിച്ചിരുന്നത് ഇപ്പൊ ആ ഒരു സംവിധാനം തന്നെ മാറി നമ്മടെ വീട്മുറ്റങ്ങളെല്ലാം കട്ടയിട്ടിട്ട് പച്ചപ്പ് തന്നെന്ന് മാറ്റി കളഞ്ഞ് മണ്ണിന്റെ ഒരംശം പോലും കാ മാറ്റ രീതിയില് ഇന്റർലോക്ക് അല്ലെങ്കിൽ കട്ടകള് വന്നു എന്നുള്ളതാണ് അപ്പ അതൊക്കെ ഈ കട്ടകൾ വെക്കുന്നതി ഒന്നും പ്രശ്നവല്ല പ അവടൊക്കെ നമ്മളൊരു ഈ കട്ട കൾക്കുള്ളിലൂടെ അതിനടിയില് മണ്ണാണല്ലോ ഈ മണ്ണിലൂടെ നമ്മക്ക് പച്ചപ്പ് വള കഴിയണം അല്ലങ്കിൽ നമ്മളെ വീടുകളിൽ ഇതുപോലെയുള്ള നമ്മള് സ്വയം കഴിക്കുന്ന നേന്ത്രപ്പയം അല്ലെങ്കി മൈസൂര്പാം മാവട്ടെ എന്തെങ്കിലും ഒരു വായക്കുല അല്ലെങ്കിലൊരു പൂള ഇതൊക്ക നമ്മ വീടിൽ സിമ്പിൾ ആയി ലളിതമായി നമ്മക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന പച്ചക്കറികളാണ് അപ്പൊ ഇതുപോലെയുള്ള പച്ചക്കറികൾ കൊണ്ടുവന്നാല് നമ്മക്ക് നമ്മുടൊരു- ആ പോഷകമായ ആഹാരവും നമ്മ ക്ക് കഴിക്കാൻ കഴിയും എന്നുള്ളതാണ് എന്താ നിങ്ങളുടെ അഭിപ്രായം ഇതില് നമ്മടെ തൃ പ്രകൃതി സംരക്ഷണം കേരളത്തിൽ നടക്കുന്നുണ്ടോ
പ്രകൃതി സംരക്ഷണം ഒരു നോക്കുകന്നുണ്ടെങ്കില് ഇപ്പൊ വയനാടന് തന്നെ ഏറ്റവും വലിയ ഉദാഹരണം എന്നതാണ് നമ്മള് പ്രകൃത്യെ നശിപ്പിക്കുന്നത് മൂലു ണ്ടായ ഏറ്റവും വല്യ നമുക്കൊരു ജനങ്ങൾക്കുള്ള ഒരു മുന്നറിയിപ്പായിട്ട് ആയിട്ടാണത് അത് നമ്മള് കാണണ്ടത് അതിന് ശേഷാണ് ജനങ്ങളൊന്നുണർന്നതും കുറ ഒന്നുംങ്കിൽ കൊറച്ച് നമ്മളക്ക പ്രകൃതി സംരക്ഷിക്കാ യിട്ടുള്ള മുന്നൊരുക്ക ങ്ങൾ നടത്താൻ തയ്യാറായതും അത് ഏറ്റവും വലിയൊരു ഉദാഹരണാ യിരുന്നു അത് നമ്മൾ അതൊക്കെ നമ്മള ഈ മണ്ണിടിച്ചിലിപ്പോ തൊരങ്കപാത ഒണ്ടാ വികസനത്തിന് വേണ്ടിട്ടാണന്ന് നമ്മൾ പറയണുണ്ട് അത് നമ്മൾതിന്റെ ഭവിഷ്യത്ത കൂടി നമ്മൾ ആലോയിക്കണം കാരണം അത് എന്താ മരങ്ങള് വെട്ടി നശിപ്പിച്ചും അതുപോലെ പ്രകൃതിയെ നശിപ്പി വച്ചിട്ടാണ് ഉണ്ടാക്കണത് ഗതാഗതയോഗ്യമാണ് അതൊക്കെ നമുക്ക് നമുക്ക് ഒരുപാട് ഉപ ഉപകാരങ്ങൾ- ഉണ്ടങ്കിൽ കൂടി അതിന്റൊരു ബാക്ക് പിറക് വശം ഒരുപാട് നമുക്ക് നഷ്ടങ്ങളും പ്രകൃതി പ്രകൃതിപരമായിട്ടുള്ള നമ്മുക്ക് പല ബുദ്ധിമുട്ടുകളും അതിന്റെ ബാക്കിൽ വരാൻ പോണുണ്ട്
അതെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇതുപോലെയുള്ള നേട്ടങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്കൊരു ഉപകാരംണ്ടാക്കുന്ന സാധനങ്ങളാണെന്നുണ്ടെങ്കി- എങ്കിലും നമ്മള് കൂടുതൽ മരങ്ങൾ മുറിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് മറുവശത്ത് അതിന് വേണ്ടിട്ട് അതിന്റൊരു പകരമായിട്ട്- മറ്റു രണ്ട് തൈക നടാവെ ഇപ്പ ഞാനൊരു ഉദാഹരണം പറയാണെന്നുണ്ടെങ്കില് നമ്മുടെ ഇന്ത്യയില് ഏറ്റവും പ്രമുഖ- സമ്പന്നരിൽ ഒരാളായ ഒരാള് അദ്ദേഹം എന്തന്ന് വെച്ചാ അദ്ദേഹം നമ്മുടെ മുംബൈയില് മഹാരാഷ്ട്ര മുംബൈയില്- അഞ്ഞൂറ് ഏക്കറോളം ഭൂമി വാങ്ങിട്ട്ണ്ട് ആ ഭൂമിയുടെ നടുവിലായിട്ടാണ് അദ്ദേഹത്തിന്റെ ഒരു മറ്റൊരു കമ്പനി നടത്തുന്നത് ആ കമ്പനിക്ക് ചുറ്റും അഞ്ഞൂറി ലേക്കറിലോളം അദ്ദേഹം എന്താണ് മാങ്ങാ തൈകളാണ് നട്ടിട്ടുള്ളത് അപ്പൊ ഈ അത്രത്തോളം- ആ ഈ ക മറ്റൊരു കമ്പനി ഉണ്ടാക്കാൻ വേണ്ടിട്ട് അദ്ദേഹം എത്രത്തോളം മരം മുറിച്ചുവോ അതിന് പകരമായിട്ട് അദ്ദേഹം അഞ്ഞൂറ ഏക്കറോളം മരങ്ങൾ നട്ടിട്ടുണ്ടെന്നുള്ളതാണ് അപ്പൊ അത്രത്തോളം നമ്മുടെ സാമ്പത്തിക മായി മുന്നി നിൽക്കുന്ന ആൾക്കാരിക്ക് ഇതുപോലെയുള്ള നേതൃത്വം കൊടുക്കുന്ന ആൾക്കാരിലേ ഇതൊരു മാതൃകയാണ് അവര് എന്തിന് വേണ്ടി എന്തൊരു ഉ ആ ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് അവര് മരം മുറി- മുറിക്കുന്നത് അല്ലെങ്കിൽ പ്രകൃതിയെ നശിപ്പിക്കുന്നത് അതിന്റെ മറുവശത്തായിട്ട്-
ഉ അതെ അതെ ശരിയാണ് പ്രകൃതിക്കൊക്കെ അവര് അത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്
ആ അതെ അതെ ഇത് നമുക്ക് കൂടുതൽ ഒരു ചർച്ച ചെയ്യേണ്ട വിഷയാ നമുക്ക് മ മറ്റൊരു സമയത്ത് വിളിക്കുക അല്ലെങ്കിൽ ചർച്ചയിൽ പ പങ്കെടുക്കാ എന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ ഓക്കെ ശരി ശരി നന്ദി നന്ദി.